ഹലോ ഹലോ കേക്കാവോ
ഹലോ ഹലോ
ക്കാവോട കേക്കാവോ ഹലോ
കേക്കാം കേക്കാം കേക്കാം കേക്കാം എനിക്ക് കേക്കാം കേക്കാൻ പറ്റുന്നുണ്ടൊ
ആണൊ എനി എനിക്ക് എടക്കൊന്ന് കേക്കുന്നില്ലായിർന്ന് തൊടക്കത്തില് ഇപ്പൊ കേക്കാം
ആ എനിക്ക് തോന്നുന്നു നെറ്റ് വർക്കിന്റെ എന്തേലും പ്രശ്നം ഹലൊ ആഹ് ഇപ്പഴാണ് മഴയൊക്കെ ആഹ് അതെ കേക്കാം എനിക്കിപ്പം കേക്കാം ഇപ്പം മഴ ഒക്കെയ ചെലോണ്ട് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂട ടവർ
ആയിരിക്കും പഷെ ഇവിടിപ്പം ഇന്നത്തെ ദിവസ്സെ ഇന്ന് മ ആഹ് അതായിരിക്കും മഴ കൊറഞ്ഞിരിക്കുവ ഇന്നത്തെ ദിവസം രണ്ടു ദിവസായിട്ട് മഴയില്ല
മഴ ഇല്ലെന്നല്ല നേരത്തത്തെക്കാളും കഴിഞ്ഞ ആഴ്ചയെക്കാളൊക്ക കൊറവ്
കൊറെ ഇവടാണെങ്കി മഴ പെയ്യും വെയില് വരും മഴ പെയ്യും വെയില് വരും ഇത് തന്നെ ഇവിട്ത്തെ അവസ്ഥ എന്തിയ്യാന തുണിയാണെ ഒന്നും ഒണങ്ങുന്നുല്ല
ആഹ് അത് എന്ന ഇവിട്ത്തേം പ്രശ് തുണി ഒണങ്ങാൻ താമസ ഇച്ചിരിയൊക്കെ ഇന്നാണെങ്കിൽ ഇ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ലായിട്ട് ഉണങ്ങുന്നുണ്ട് എന്നാലും കുറച്ചൂടൊക്കെ ഒണങ്ങാനുണ്ട് അതുമല്ല പനിയും ആയി പോയി ഒരു യാത്രയൊക്കെ പോയിട്ട് വന്ന് പനി പിടിച്ചിരിക്കുവാ
ആണല്ലേ യാത്രയൊക്കെ പോയത് ദൂരയാത്ര ആയിരുന്നോ
അതെ അതെ ദൂരയാത്രയായിരുന്നു കൊട്ടൂരമ്പലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ അവിടെ ആയിരുന്നു
ഉണ്ട് ആഹ് ഞാനുണ്ടല്ലോ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്ത് ഏഹ് ഒരു പാർക്കില് പോയായിരുന്നു കേട്ടോ കുഞ്ഞിനെയും കൊണ്ടേ അപ്പൊ അവിടെ ചെന്ന പ്പഴാണെങ്കില് കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോ അവിടെ ചെന്നപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞിനെ അവിടെ ചില ഈ ഐസ്ക്രീം ഒക്കെ വിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അപ്പ അവിടെ ചെന്നപ്പം കുഞ്ഞിനാണെങ്കി ഐസ്ക്രീമ് കിട്ടിയേ തീരുള്ളൂ ഞാനാണല് ഇവളെ കുഞ്ഞിന കൊണ്ട്
യോ അങ്ങനെ അധികം കൊടുക്കരുത് മഴക്കാലത്ത് ഉം
ആഹ് പക്ഷെ ഞാനാണെങ്കി ചൂടുവെള്ളവും ഒക്കെ കൊണ്ടുപോകുവായിരുന്നു ഈ നമ്മടെ കുപ്പിക്കകത്താക്കി കൊണ്ടുപോവായിരുന്നു കേട്ടാ ആഹ് ഞാനങ്ങനെ ആഹ് ഇതുപോലെ കുഞ്ഞിനെയും കൊണ്ട് പോയി അപ്പൊ അവിടെ ചെന്നപ്പോ ഭയങ്കര കരച്ചില് ഭയങ്കര കരച്ചില്ന്ന് പറഞ്ഞാ വീണ് കടന്നട്ട് തറയിലോട്ട് വീഴാൻ തുടങ്ങ അപ്പൊ മഴ പെയ്ത് അളിഞ്ഞു കിടക്കുവല്ലെ സ്ഥലം ന്ന് വെച്ചാ ചള്ളയും മണ്ണും ഒക്കെല്ലേ അപ്പം എങ്ങനാ നോർത്തിട്ട് ഞാൻ ഹസ് ൻ്റ് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു അപ്പൊ അതും പിടിച്ചൊണ്ട് നടക്കുായിരുന്നു മറ്റേ നമ്മുടെ കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ ആഹ് കോൺ ഐസ് ക്രീമുണ്ടല്ലോ അതിന്റെ ആയിരുന്നു അത് അത് ന്ന് വെച്ചാ ആഹ് അത് ന്ന് വെച്ചാല് ഞാനാണ് പകുതി കുഞ്ഞിനെ കൊടുത്ത് ബാക്കി കഴിക്കാന്ന് വെച്ചിട്ട് എൻ്റെ ഈ കൈ പിടിച്ച കൈ നത് എടുക്കുന്നില്ല അത് അതുപോലെ പിടിച്ച് വെച്ചേക്കുവ ഉരുകി ഒഴുകി താഴോട്ട് ഒഴുകി വീഴുന്നുണ്ട് അങ്ങനെ ആഹ് അങ്ങനെ ഒരു ഇട്ടിരുന്ന ഒരു ഡ്രസ്സ് മൊത്തം കറയായി ചോക്ലേറ്റിന്റെ അതാണെങ്കിൽ
ആഹ് ചോക്ലേറ്റ് കറ ആഹ് ചോക്ലേറ്റ് കറ വന്ന് കഴിഞ്ഞാ പിന്നെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മള് കുറച്ച് ഒരച്ച് ഒര രണ്ട് മൂന്ന് പ്രാവശ്യംഇത് കഴിയുമ്പോഴത്തേക്കെ ഇത് ശരിയാവാത്തൊള്ളൂ
ആഹ് പക്ഷേ വൈറ്റ് ആയിരുന്നത് കൊണ്ട് കറ പിടിച്ചത് വൃത്തിക്ക് അറിയുകയും ചെയ്യാം അതൊട്ട് പോകുന്നുല്ല അങ്ങനെ കുഞ്ഞിന്റെ ഈ പല്ലിന് ഈ സൈഡിലായിട്ടൊരു ചെറിയ പോടുണ്ട് കുഞ്ഞിലെ ഈ പൊട്ടിയതായിരുന്നു പൊട്ടിയിട്ട് ഇങ്ങനെ പല്ല് വന്ന സമയത്ത് ഇതിങ്ങനെ തല ഇങ്ങനെ യിട്ട് ഇങ്ങനെ കുലുിക്കിയപ്പോഴോ തലയിട്ട് ങ്ങനെ അടിക്കുവായിരുന്നു തല ഈ ഭിത്തിക്കൊക്കെ എന്തെങ്കിലും ചെറിയ നിസാര കാര്യത്തിന് പെണങ്ങി വാശി പിടിച്ചിട്ട് തല കൊണ്ട് ബിത്തിയിലിടി ക്കായിരുന്നു അങ്ങനെ
വാശി പിടിച്ച് കരയുന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഒര് വീ ഡിയോല് കണ്ടിട്ട്ണ്ട് ഒരു കുഞ്ഞിങ്ങനെ ഏഹ് കരയുന്നെ വാശി പിടിച്ച് കരയുന്നെ അത് താഴെ കടന്നിട്ട് തലയിട്ട് ഇടികിയാ ഉരുളുക ഒക്കെ ചെയ്യുന്ന ഒരു വിഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്
ആഹ് അതുപോലെ ഇടിച്ചപ്പം ആഹ് അങ്ങനെ ഇടിച്ചപ്പോ പല്ല് പൊട്ടി പ്പോയിട്ട് ആഹ് പല്ല് ഇരുന്നിട്ട് പിന്നെ ദ്രവിച്ച് മേലോട്ട് രണ്ട് പല്ല് ദ്രവിച്ചു പോയരുന്നു അപ്പൊ ഈ ഐസ്ക്രീം കഴി ആഹ് അല്ല അത് എൻക്ക് ഈ ഐസ്ക്രീം കഴി ച്ചന്റെ ശേഷം പിറ്റേ ദൂസം ആയപ്പത്തെക്കും ഈ ഫ്രണ്ട് ഭാഗം അങ്ങ് നീര് വെച്ചായിരുന്നു പല്ല് ഈ മൂക്കിന് താഴെ ഭാഗം ഉണ്ടല്ലോ അത് ങ്ങനാ നീര് വെച്ചിട്ട് ഇരിക്കുവാ ഞാൻ അങ്ങ് പേടിച്ച് ആഹ് ഞങ്ങള് പിന്നെ പീഡിയട്രീഷ്യന്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പഴാണ് അറിയുന്നത് ഈ
കുഞ്ഞു നല്ല കരച്ചിലായിന്നി ഇരിക്കല്ലോ
അവക്ക് കുഞ്ഞിന് വേദനയില്ലായിരുന്നു നീര് വെച്ചിരുന്നത് കൊണ്ട് വേദനയില്ലായിരുന്നു പക്ഷെ എന്തോ ഒരു മൂശാട്ടക് ന്ന്ച്ചാ ഒഹ് ത്തോട്നേനോട്‌
ആഹ് ഇരിട്ടെഷൻ ആയിരിക്കും തൊടുമ്പോഴേ അത് നീരൊക്കെ വെക്കുമ്പോ ഒര് ഇരുട്ടേഷൻ കാണുല്ലോ അതായിരിക്കും
അത് ഞാനാണെങ്കി ഇരുന്ന് എന്തബാ അറിയാൻ മുന്ന നോക്കാൻ സമ്മയിക്കുന്നില്ല പിന്നെ ഹോസ്പിറ്റലിൽ പീഡിയോട്രിഷ്യൻ അടുത്ത് ചേന്നു അപ്പോഴാ അറിയുന്നേ ഈ സീഡ്സ് ഒക്കെ കഴിക്കുമ്പോ ഈ ഇതിന്റെ ഈ പല്ല്ന്റെ വേര് ത്രവിച്ചിട്ട്ണ്ടാർന്നു ഇതി ഇങ്ങനെ കേറിയിട്ടെ ഈ പല്ല് രവിച്ചാതാ ച്ചി ട്ട് ന്റെ വേര് ചീയാൻ തോടങ്ങിയാരുന്നു അപ്പം സ്വീറ്റ്സ് ചെന്നപ്പം ഇത് മധുരാണല്ലോ ഐസ്ക്രീം ഒക്കെ മധുരല്ലേ അത് ചെന്നപ്പം അണുക്കൾ കേറിയിട്ട് ആഹ് അവിടെ ഇരുന് പഴുക്കാൻ തുടങ്ങിയിട്ടാണ് ഈ നീര് വന്നത് പിന്നെ ഞങ്ങള് പീഡിയാട്രിക് ടിയട്രിക് ദന്ത അവിടെ പഴുപ്പുണ്ടായിരുന്നു പഴു പ്പ് വന്നായിരുന്നു പഴുപ്പ് വന്നത് പിന്നെ നമ്മള് ഉപ്പ് വെള്ളം ചൂട് ചെറു ചൂട് വെള്ളത്തിൽ ഉപ്പ് വെള്ളം തൊട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഞക്കി കളഞ്ഞിട്ട് മതുരം നമ്മുടെ മരു വിട്ടുതന്നിട്ടുണ്ടായിരുന്നു മെഡിസിൻ പിന്നെ ഞങ്ങള് പീഡിയട്രിക് ദന്നിസ്സ്റ്റ് നെ ചെന്ന് കണ്ട അപ്പോഴാണ് അറിയുന്നത് ഈ രണ്ട് പല്ലും നമ്മൾ എടുത്ത് കളയേണ്ടൊരു അവസ്ഥയിലായിരുന്നു പക്ഷെ നമ്മക്ക് ഇത് ആഹ് പക്ഷെ കുഞ്ഞു കുഞ്ഞാ ആയതുകൊണ്ട് ആഹ് എടുത്ത് കളയാൻ പറ്റെ ലായിരുന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വേ പല്ലിൻ ന്റെ വേര് അങ്ങ് വരെ ചെല്ലുന്നാണെന്ന് പറഞ്ഞോണ്ട് പല്ല് തൽക്കാലം എടുക്കണ്ട പകരം ഒരു ആന്റിബയോട്ടിക് തന്നു അത് പക്ഷെ ഒരു അഞ്ചു വയസ്സ് വരെ ഈ പല്ല് പറയുന്ന പ്രായം വരെ ഇത് ഈ പഴുപ്പ് ഇങ്ങനെ വരും അതായത് പഴുപ്പ് വരും അപ്പൊ നമ്മൾ ഈ മരുന്ന് കൊടുക്കണം അങ്ങനാ ഇപ്പൊ നടന്നോണ്ടിരിക്ക വേദന ഏഹ് എന്ന് പറ റഞാല് വേദനൊന്നും അങ്ങനെ വേദന അങ്ങനോന്നും ഇല്ല അതായത് വേദന പറയുന്നില്ല പക്ഷെ ഈ ഒരു ഇറിട്ടേഷൻ
വേദനെ ഇല്ലെങ്കിലും നമ്മ ഇപ്പൊ തന്നെ വല്ലിയവരാണെങ്കിൽ പോലും വേദന ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വീർതോക്കെ ഇരിക്കും അങ്ങനത്തെ ബുദ്ധി ബുദ്ധിമുട്ട് ഭയങ്കര വലുതായിരിക്കും ഇരുട്ടെഷനൊക്കെ ഉണ്ടാവും ഇങ്ങനെ വീർത്ത് നീരൊക്കെ വന്നിരിക്കുമ്പോഴും പഴുപ്പ് ഒക്കെ വരുമ്പഴും വലിയവരാണെങ്കിൽ തന്നെപ്പൊ കുഞ്ഞുങ്ങള കാര്യം പിന്നെ പറയണ്ടായിന്ന്
അങ്ങനെ അഞ്ചു ദിവസം ആന്റിബയോട്ടിക് കൊടുത്തു അങ്ങനെ അഞ്ചു ബയോട്ടിക് അഹ് അഞ്ചു ദിവസം ആഹ് ആന്റിബയോട്ടിക്സ് കഴിച്ച അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറിയായിരുന്നു പക്ഷെ ഡോക്ടർ പറഞ്ഞു തണ ഒരുപാട് ഈ ഐസ്ക്രീംസ് ഒക്കെ ഒരുപാട് മേടിച്ച്ച കൊടുക്ക അന്നാണെങ്കിൽ വാഷി പിടിച്ച് രണ്ടെണ്ണം ഒങ്ങാണ്ട് മേടച്ച് കഴിച്ചു ഒരെണ്ണം മുഴുവനായിട്ട് കൊടുക്കരുതന്ന് പറഞ്ഞു പിന്നെ മുട്ടായികൾണ്ടല്ലോ ലോലിപപ്പ് ഉണ്ടല്ലോ അതൊന്നും കൊടുക്കരുത് പറഞ്ഞു
അതൊന്നും ആഹ് അത് ആഹ് മുട്ടായി കൊടുയേ ചെയ്യരുത് ലോലി ഏറ്റവും കഞ്ഞൊ ഒരു സാധന ഏറ്റവും ദോശമായിട്ട് ള്ളത് അത് കഴിക്കുവാണെങ്കിലും അപകടം ഉണ്ടാക്കുന്നതുയിട്ടുള്ളൊരു മുട്ട ഇ ലോലിപോപ്പ് ചില പിള്ളേർ ഈ കമ്പ് വിട്ടിട്ടെ കൈ പിടിച്ചിട്ട് കഴിക്കുമ്പോ കൈയിന്ന് ആഹ് അത് കമ്പ് അതിന്റെ ആ ഒരുരിതു ഉണ്ടല്ലോ ആ പിടി വിട്ട് കഴിഞ് ഉള്ളിലോട്ട് പോകാനുള്ള ആ മുട്ടായിട്ട് ഉള്ളിലോട്ട് പോകാൻ ചാൻസുണ്ട് അതൊരു ആഹ് കൊടുക്കാൻ പറ്റില്ലാത്ത ഒരു
അത് മാത്രല്ല ഈ മുട്ടായിന്ന് വെച്ച ല് ശരിക്കും പറഞ്ഞാൽ ഇത് മുട്ടായന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഷുഗർണ്ടല്ലോ നമ്മുടെ പഞ്ചസാര പഞ്ചസാര ഉരുക്കിയിട്ടതിനകത്ത് കളറാ ചേർക്കുന്നത് അത് അടിവിളാണെന്ന് പറഞ്ഞാലും കളർ അഴുക്കാ കുഞ്ഞു കളറ് കാണുമ്പോ പിള്ളേർക്ക് ഈ പിള്ളേർക്ക് പെട്ടെന്ന് അട്രാക്ഷൻ ഉണ്ടാവല്ലോ ഈ പ്രത്യേകിച്ച് ഡാർക്ക് കളർന്നോട് ഈ റെഡ് ഡാർക്ക് റെഡും ആഹ് ഗ്രീനും ഒക്കെ കാണുമ്പോ ഇത് കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇതിനോട് അട്രാക്ഷൻ തോന്നും
പല കളറിലും ഉണ്ട്
പല കളറില ഉണ്ടാക്കുന്നു എന്നിട്ട് ഷുഗർ ആണ് മൊത്തം പഞ്ചസാരയ പിള്ളേർക്ക് ഡയബറ്റീസ് തരാൻ ഇതില
ക്കി ഉണ്ടാക്കാൻ വലിയ സാധനം ഉള്ളില് ചോക്ലേറ്റ് ആണെങ്കിലും പുറമെ എല്ലാം കളർ
ആഹ്
പിള്ളാര അത് കാണുമ്പോ അത് പല കളറില കാണുമ്പോ അത എടുത്ത് വെച്ച് കളിക്കും കഴിക്കും അത് ഏറ്റവും ദൂഷ്യമുള്ള സാധനം
അതെ പിന്നെ പിന്നെ ആണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ പകരം വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് കൊടുക്കാൻ പറ്റും ഞാനാണെങ്കി ഈ ഐ ക്രീമിന് വക ഇപ്പൊ കൊടുക്കുന്ന മറ്റേ ഗ്രീക്ക് യോഗോട്ട്ണ്ടല്ലോ യോഗട്ട് അതൊരു നല്ല സാധനല്ല യ
ഉം
ഗഡ്സിനെ നല്ല നമ്മുടെ വയറിനെ ആഹ് നല്ല ബാക്ടീരിയസ് ആഹ് ആഈ അത് ഇഷ്ടാ ഞാൻ പക്ഷെ യോഗോട്ട് കാാങ്ങിച്ചു കൊടുത്ത പോട്ടേ ആദ്യം നമ്മുടെ ഫ്ലേവേഡ് ആയിട്ടുള്ള യക്കായിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ബ്ലൂ പൂബെറി എന്നറ്റേ മട്ട എന്നന്തായിന്നോ അതൊക്കെ കൊടുത്തപ്പോ അതൊന്നും കഴിക്കുന്നില്ല
എവർ
ആഹ് അത് കഴിക്കുന്നില്ലായിരുന്നു പകരം പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീക്ക് യോഗ ആട്ടുണ്ടല്ലോ വൈറ്റ് അത് കൊടുത്തപ്പോ അത് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ മ ഡെയയ് ബ്ലൂ കളർൽ അള്ളതും ഒന്നും അത് കഴിക്കുന്നില്ല മറ്റേത് കഴിക്കും ഗ്രീക്ക് യോഗേട്ട് അത് ഐസ്ക്രീം ഒന്നും പറഞ്ഞ് കഴിക്കും
ക ഐസ്ക്രീം ഒന്നും കൂ അപോലെെ ആഹ് ഈ കഴുകി നിൽക്കാൻ ചോത്താൽ മതി ഹെൽത്തായിട്ടുള്ളത് കൊടുത്താൽ മതി
കി കഴിഞ്ഞ ദിവസ ആണെങ്കിൽ ആഹ് പോപ്കോണ് ആഹ് കഴിഞ്ഞോസം പോപ്കോൺ വേണോന്ന് പറഞ്ഞ് ബഹളമായിരുന്നു പോപ്കോൺ അതിന് പകരം നമ്മുടെ മറ്റേ മഖാന ണ്ടല്ലോ
ആഹാ
നമ്മുടെ മറ്റേ ലോട്ടസീഡ് അതാ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉപ്പ് തളിച്ച് വറുത്ത് വറുത്ത് എടു ത്ത് അത് കൊടുത്തു അത് ഇതാണെന്നും പറഞ്ഞ് പോപ്കോണാന്നും പറഞ്ഞ് മറ്റേ ഈ പരസ്യം വരുമല്ലോ നമ്മുടെ ടി വിയിലൊക്കെ ഈ ആക്റ്റീവ് ആഹ് അത് കഴിക്കും പക്ഷെ കച്ചു കുട്ടിയ്ക്ക്ച്ചിരി പാടാണെങ്കും
വന്ന് കഴിയുമ്പോ
കാണ്പോ അത് വേണം ഭയങ്കര വാശിയാ അത് വേണം അത് വേണംന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ ആക്ടീവിന്റെ പരസ്യം കാണുമ്പോത്തേക്കും ഇത് വേണംന്നും പറഞ്ഞിട്ട് ഭയങ്കര പിടിവാശിയായിരുന്നു അങ്ങനെപ്പോ പോൺ പോ പോന്ന് പറഞ്ഞോണ്ട്
പരസ്യമാണ് പിള്ളേരെ ആകർഷിപ്പിക്കുന്നത് അട്രാക്ട് ചെയ്യാൻ ഗോളും ഓഹ് ഈ പരസ്യൊക്കെ വരുംമ്പഴത്തേക്ക് അത് വേണം ഇത് വേണംന്ന് പർഞ്ഞ് കെടന്ന്. ഈ പിസ്സേടെ പരസ്യൊക്കെ എടയ്ക്ക് വരുംമ്പഴത്തേക്ക് അത് വേണം ഇത് വേണംന്ന് പർഞ്ഞ് ഒരു പ്രാവശ്യ ശ്യം കടേപോയി വാങ്ങിച്ചു. വെറും നഷ്ടവായിര്ന്ന്. നമ്മളത് വാങ്ങിച്ച് കൊട് ത്ത് കഴിയുമ്പഴത്തേക്ക് അത് കഴിക്കോ അതും ഇല്ല. നമക്കാണ് നഷ്ടോം വരും. പൈസയാണെങ്കി അതിനേക്കാളും.
പിസ് പിസ്സ യൊക്കെയാണെങ്കില് മറ്റേ ഈ മൈദേലൊക്കെ ഉണ്ടാക്കുന്നാല്ലേ. മൈദേലൊണ്ടാക്കുന്നായത് കൊണ്ട് അതുകൊണ്ട് ഒരു ഗുണവും ചെയ്യ് അത് പിന്നെ ഇതുണ്ടല്ലോ നമ്മടെ ഹാ പോപ്കോണ് പോപ്കോണും അത്പോലെ കഴിഞ്ഞോസം ന്യൂഡിൽസ് വേണോംന്ന് പർഞ്ഞിട്ട് ബഹളം വെച്ച്. പ്പം ഞാൻ പിന്നെ ആഹ് ഗോതമ്പ് നമ്മടെ ഇത്ണ്ടല്ലോ നമ്മടെ ആഹ് മ് നൂൽ നൂൽപുട്ടാ ഇടിയപ്പം. ഇടിയപ്പഒണ്ടാക്കി.
ഏഹ് ആഹ്
ശെ ശെരി എന്നാ ശെരി എന്നാ ഞാ എന്നാ പിന്നെ വിളിക്കാവേ ശരി.